കേൾക്കുന്നുണ്ടോ
പകുതി ഇച്ചട്ട കേട്ടതീ അപ്പൊ എന്താ പറയും ഞാന് എവിടെങ്ങനെ ഇരിക്കയാ കുളിമേക്കഴികലൊക്കെ കഴിഞ്ഞു എന്ന
ആ ആ റേഞ്ച് കമ്മിയണ ആ അണ വേണ്ടേ ഇവിടെങ്ങനെ ഞാൻ എന്റെ വീട്ടിക്ക് പോന്നതാണ് അപ്പൊ ഇവിടെ ടെങ്ങനെ അ ഇ ഹോസ്പിറ്റൽക്ക് പോകണ്ടിന്ന അപ്പൊ അങ്ങനെ പോന്നത വീട്ട്ക്ക് ഇന്ന് സ്കാനിങ് ഉണ്ടായിരുന്നു മൂന്നാമത്തെ മാസം ആ പ്രഗ്നന്റ്
ആ പ്രഗ്നന്റാ അതെ ആ കൊഴപ്പൊന്നുംല്ലല്ലോ
ഇല്ല ഇല്ല കുഴപ്പൊന്നുംല്ല അൽഹംദുലില്ലാഹ് ആ സ്കാനിംഗ് കഴിഞ്ഞു സ്കാനിങ് കഴിഞ്ഞു ആ മക്കള് എന്തൊക്കെയ പറയുന്നുണ്ടല്ലേ
ആ
എത്ര കുട്ടികളാ
ഒരു കുട്ടി
ആ ഒരു കുട്ടിയള്ളൂ മറ്റേ വേറെ കുട്ടികൾ ഉണ്ടാവൂല്ലേ
അവിടെ ഏട്ടന്റെ കുട്ടികളുണ്ട്
ആ ശരി ഉ പിന്നെ വേറെന്താ എന്താ സ്പെഷ്യല് രാത്രി
പ്രത്യേകിച്ചൊന്നും ഇല്ല
ആ എന്താണ് കൂട്ടാന്
മീൻകറിയും പിന്നെ ഉച്ചത്തെ മീൻ
ആ എ ന്നല മത്തിയായിന് നല്ല പരിഞ്ഞിൽ ഉള്ള മത്തി
ആ അപ്പൊ പിന്നെ മഴക്കാല ആവ് കാരണം മൊട്ട ഇടുന്ന സമയല്ലേ
ആ അതെ ആ ഇപ്പ തിന്നാനും പാടില്ലല്ലേ മീനൊന്നും ഡാമത്തെ കൊഴപ്പല്ല ആ ഡാമത്തെ കുഴപ്പല്ല
ആ പറ്റില്ലന്നൊക്കെ പറയണ്ട് അല്ല ഞങ്ങക്ക് ഇതുപോലെ രണ്ടാഴ്ച്ച മുന്ന അങ്ങനെ വയറ് വേദന ഒക്കെ ഉണ്ടായി കേട്ടോ കഴിച്ചിട്ട്
ആ എനിക്കും ഉണ്ടായിരുന്നു ഒരുദിവസേ വ വയറിളക്ക ഉണ്ടായിന്നട്ടോ അ ഞ അല വാങ്ങു അലമീന് അ ശരി പറ അയലമീൻ ഞാൻ വാങ്ങീട്ട് കൂട്ടിട്ട്ന്നില്ല പിന്നെ പക്ഷെ ഞാൻ കൂട്ടിയത് മറ്റേ സൂദാനാണ് അയലമീന് ഞൻ അങ്ങനെ വ ത്തിട്ടരു ഒരിതല്ല ഒരു ടേസ് കിട്ട ഞൻ വലിച്ചറിഞ്ഞു കൈയാഞ്ഞിട്ട് തിന്നാൻ പറ്റണില്ല ആ തിന്നാൻ തന്നൊരു ടേസ്റ്റു ഇല്ല ആ അപ്പൊ അങ്ങനെ ഞാൻ ക ഒഴിവാക്കി
ആ അതെ
ഞാനന്ന് സൂ സൂദാന്റെ തല അങ്ങനെ കറിവെച്ചി ആ ശോ നിങ്ങൾ തലക്കറി വെക്കെണ്ടോ മീന്റെ ആ
തലക്കറി മത്തിക്കെ ആണെങ്കി വയ്ക്കും പിന്നെ അയ്‌ല ആണെങ്കിലും
സൂദ എനിക്ക് പൊതുവേ കഴിച്ചേരുവയറിനു വേദന ഇണ്ടായലിണ്ട് ആ എനിക്ക് പറ്റുന്നില്ല അത് കടാൻ പറ്റൂ വല്ലാതില്ല എന്ന ഉള്ളക്ക് ചെറിയോരു വേദന ഇങ്ങനെ വരാണ് ഇതിനുമുന്നെ ഇപ്പഴല്ല ആദ്യേ അങ്ങനെ ആ
ആ അലേ ഇപ്പൊ ഇങ്ങനെ പ്രഗ്നന്റ് ഒക്കെ ആയിരിക്കുമ്പ എന്തേലൊക്കെ ഏയ് ഇവിടെ മഴൊന്നില്ല ഇന്ന് നല്ല ചൂട ഓക്കെ അയ് ശരി ആ അപ്പൊ
പച്ചക്കറി കഴിക്കലില്ലെ
ആ കഴിക്കാറക്കെ എണ്ട് മറ്റേ എന്നാലും മീനെടുത്തങ്കിലാണ് ഒന്നും കൂടെ നല്ലത്
ഉ ഹും
മീനന്റെണ്ടെങ്കിലെ ഇറങ്ങള്ളൂന്ന് പറയില്ലേ
ആ ആ എണ്ടായിന്നു ഇപ്പനിന്നു കേക്കണ്ട് ആഹ് കേക്ക്ന്നിണ്ട്
ആ പച്ചക്കറി വെക്കാറൊക്കെ ഇണ്ട് എടക്കൊക്കെ മീൻ ഇണ്ടെച്ചെന്ന നല്ലതാണ്
ആ പച്ചക്കറി കഴിക്കാണെങ്കിലും മീനോ ഇറച്ചിയോ വേണം അപ്പളെ കയി
അതെ ആ ഇതിപ്പോ നെ നെലവി അമ്മങ്ങനെ മറ്റേ ഉപ്പേരിയും പിന്നെ എന്താ കറിയുള്ളൂ അപ്പൊ അമ്മ പറയണ്ട് എന്തേലുക്കെ ഒരു മീന്റെ എന്തലും ഇതില്ലാതെ കഴിക്കാൻ സാദ് സായിക്കില്ല ഉണ്ണി ഒര് മൊട്ട പൊരിച്ച പർഞ്ഞ് എന്നിട്ട് മൊട്ടക്കെ പൊരിച്ച് ഞങ്ങള് ചോറിണ്ടത്
ആ വിഡിയോസിൽ കണ്ട പോലെ മറ്റേ ചി ആ ഒരു ഇല്ലേ മറ്റേ ആ ഒരു കോമഡിയിലല്ലേ എന്താ മീനിന്റെ ത്ര വെച് വെച്ചിങ്ങടനെ കഴിക്കണു മീനിന്റെ ചിക്കൻ ചിക്കന്റെ ഒരു പിക്ച്ചറ ചോറിന്റെ മുന്നൽ വക്കും എന്നട്ടിങ്ങനെ ചോ ആ അങ്ങനെ വീഡിയോ ഇണ്ട് അങ്ങനെയൊക്കെ കഴിക്കുംന്ന് അറിയ പുതിയിതില്ലെങ്കിലേ അത്രൊക്കെ പുതിയാ അങ്ങന അങ്ങനെ ശില ആയി കഴിഞ്ഞ പിന്നെ അങ്ങനെ തന്നെ ആവുവേ
ആ അത് ശരിയാട്ടോ പക്ഷെ വല്ലാണ്ട് അങ്ങനെ ഇണ്ടാവാനും പാടില്ല കൊറച്ചൊക്കെ ഇങ്ങനെ പച്ചക്കറി ഇം അതെ എലക്കറിം പച്ചക്കറിം പയറ് വർഗങ്ങളൊക്കെ കഴിക്കണം. അവടെ ഹസ്ബൻ്റെ വീട്ടിൽ അങ്ങനെൊക്കെട്ടോ പ്രോട്ടീനയ് ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ അവരിങ്ങനെ അങ്ങനതൊക്കെ കൊണ്ടുവരിക ഇപ്പൊ ചെറുപയറ് അത് തോരൻ വെ പിന്നെ പിന്നെന്താ കടല പിന്ന ചീര അങ്ങൻത്തൊരോന്നൊക്കൊ ടന്നിട്ട് അഒക്കെ വെക്കണം ന്നൊക്ക പറയും. ആ ആ. അതിന് നമ്മള് സാധനം ത് വെക്കണം ന്ന് അയിന് വേണ്ടിട്ടാണങ്ങന കൊടന്നെര തീരെ ആളെന്നെ കിട്ടോ ന്നൊക ഹ് ആയിഷ്ടയിട്ടും ആ അങ്ങനെ. അവടേ ആ അച്ഛൻ അച്ചല്യ അമ്മീം ഏട്ടനും ഏ ടത്യമ്മേം ഹസ്ബൻറും ഞങ്ങളും ആഹ ആ ഇങ്ങനെ
ആഹ
പിന്ന ബേക്കിങ് ഒക്ക ചെയ്യണ ആളുകളുണ്ടോ
ആഹ ഉണ്ട്ണ്ട് ആഹ് കേക്കണ്ട് ആഹ ഉണ്ട്
ആ അങ്ങനെന്തെലൊക്കെ ബർത്തഡേ പാർട്ടി
ആഹ വാങ്ങാറുണ്ട് വാങ്ങാറുണ്ട് പ്പൊ കൊറയില്ല അവടെ ഇവിടെ അഞ്ഞൂറ് ആയിരം ഒക്കെ ഇണ്ടാവല്ണ്ട് പിന്നെ ആ ഇപ്പൊ അരക്കിലൊതിനൊക്കെ പറ്റെ കമ്മിയാരിക്കും ഇരുന്നൂറ്റംബതൊക്കെ ഒള്ളു മറ്റേത് മുന്നൂറ്റി ചില്ലാനൊക്കെ ണ്ടായിന്നു ഇപ്പയ്ന് ഇപ്പം ചെറ്യേ ചെറിയ വെല കമ്മില് നല്ലെ കേക്കൊക്കെ കിട്ടിണിണ്ട്
ആഹ പിന്നതല്ല പ്പൊ എല്ലാരും കേക്കിന്റത് ചെയ്യണണ്ട് അത് കാരണം അത്ര അങ്ങടെ ഞാൻ ണ്ടാക്കാറില്യ വ്ടെ അടുത്
ഞ ഞാൻ ഒരു പ്രാവശ്യണ്ടാക്കിരുന്നു ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നല്ല രസണ്ടായിരുന്നു ടേസ്റ്റ്ണ്ടായിരുന്നു ഭംഗിയൊന്നുണ്ടായിരുന്നു
അത്‌ അതെ ആഹ് ഞാന് ഒരുപ്രാശ്യം ഇതുപോലെ ചെയ്തി ഇപ്പളന്നല്ല കല്യാണത്തിനൊക്കെ മു മുന്നേ ഒരുറാശ്യം ചെയ്തിട്ടണ്ടായിരുന്നു ന്നിട്ട് ഞാനത് അതുപോലെ ഭംഗ്യൊന്നുണ്ടായില പക്ഷേ നല്ല റ്റേസ്റ്റ്ണ്ടാർന്നു ന്നാലും ബ്ലാക്ക് ഫോറെസ്റ്റന്റെ ആ ഒരു ബ്ലാക് കഴിക്കൂലോ
ആഹ് അതെ ആഹ് ബ്ലാക്ക് ഫോറസ്റ്റാണ് എപ്പളും രസല്ലേ ടേസ്റ്റ് പിന്നെ പ്പൊ ആഹ് ഇപ്പ ഏഹേ ഓള് കളിയാക്കാണ് പഠിക്കുമ്പളെ
ആരാ അനിയത്ത്യോ
അല്ല ഏട്ടത്ത്യറ ഓരു കൊറേ നേരായി കാേൾ ചെയ്യ്ണ് കണ്ട് അതോണ്ടാവും ഓൾക്കറീല ഇപ്പത് എന്താന്ന് ല്ലത് ആഹ് പിന്നെ പിന്നെ ആ നഡ്സ് ഒക്കെ ഇട്ട്ങ്ങാണ്ട് ല്ലെ കേക്ക്ല്ലെ അത് നല്ല അടി അടിപൊള്യാണ് ട്ടോ നെഡ്‌സൊക്കെ ഇട്ടങ്ങാണ്ട് അവടെ അയൽവാസ്യോളൊ കതികും അതാ വാങ്ങ പക്ഷെ അതിന് നല്ല റൈറ്റു ഉണ്ട് ഇൻക്കൊന്ന് വാങ്ങണന്നൊക്കെണ്ട് ഇനി വാങ്ങണം മക്ക മക്കളെ ബർത്ത്ഡേ വരാനായി അപ്പൊ അന്ന് വാങ്ങണം
അ ആഹ് പിന്നെ കൊറേണ്ട് മറ്റേ ഇപ്പൊ ഞങ്ങള്പ്പോ അടുത്ത് കടേന്നു
ഞങ്ങള് ഇന്നും മറ്റേ ബ്ലാക്ക് ഫോറസ്റ്റ്മ്മ തന്നെ നിക്ക അല്ലെങ്കി ആ
അതെ ആ കറിയിണ്ട് എന്തൊക്കെ ഫ്ലേവറുകളിണ്ട് ആഹ് ഇപ്പൊ പിന്നെ പൂരത്തിന് പോയിഞ്ഞാൽ ഐസ്ക്രീമും അങ്ങനെ എണ്ടല്ലോ കുറെ ഫ്ലേവറില് ചക്ക മാങ്ങ തേങ്ങ പറഞ്ഞ് നാളികേരം അത് അങ്ങനുണ്ടേ ഇളനീരിന്റെ പിന്നെ എന്താ ചിക്കു സ്ട്രോബെറി ആ. ബ്ലൂബെറി അങ്ങനെ വെറൈറ്റി ആയിട്ട് കൊറേണ്ട് കേട്ടോ ആ പണ്ടന്നങ്ങനെ ണ്ടാവില്ല പണ്ട് ഒരു ഗയിംസ് ക്രീം പറഞ്ഞ ഇവിടവിടെടു തരും ഇപ്പൊഏതാ വേണ്ട ചോദിക്ക അപ്പം നമ്മളങ്ങനെ എല്ലാനേരവും അല
ഇള നീരീന്റെ ജ്യൂസ് കുടിച്ചു ആ ആ അയിന്റെ ജ്യൂസ് നല്ല ടെസ്റ്റണ്ടോ അതിന്റെ ജ്യൂസ് കുടിച്ചിക്കണോ ഇലനീരീന്റെ
ആഹ് ആ കുടിച്ചിട്ടുണ്ട് ആഹ് ഞങ്ങൾ ഇടക്കിടക്ക് വാങ്ങാറുണ്ട് അങ്ങെ താഴെ തന്നെ ഒരു ഇളനീരന്റെ ഒരു ഇതുണ്ട് അതായത് ആ കൊറച്ച് ടൗണിലാ ആ അപ്പൊ അവിടെ ഇങ്ങനെ ഇളനീരി ഇങ്ങനെ വെട്ടും അപ്പൊ വെട്ടിക്കഴിഞ്ഞാൽ അവിടെ തന്നെ അയിറെ കാമ്പ് എടുത്തിട്ട് അവര് ജ്യൂസ് അടിച്ചിട്ട് തരും അങ്ങനുണ്ടേ അപ്പൊ ആഹ് അപ്പൊ അവിടുന്ന് ഇങ്ങനെ വാങ്ങിക്കൊണ്ടരാറുണ്ട് ഏട്ടൻ നമുക്കത് ജ്യൂസ് കുടിച്ച് അതിന്റെ കാമ്പ് അ വാങ്ങും
അ തരും
പിന്നെ ഇഷ്ടംപോലെ ഉണ്ട് കൊറെ റെസ്റ്റോറന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അ ഏരിലും പറയുമ്പള കൊറെ റസ്റ്റോറണ്ടും തട്ടുകടയും ഒക്കെ ഉണ്ട് ഇപ്പ വൈകിട്ടക്ക പോയിട്ടക്ക കൈ അങ്ങനെ പോയി കഴിക്കാൻ പറ്റിയ ഏരിയ ണ് അങ്ങനെ
ശരി ഇവിടെ അങ്ങനെന്ന ഇവിടെ നമ്മക്ക് പോണന്ന് അങ്ങാടിക്ക് പോണമെങ്കി കൊറച്ച് പോണം ദൂരെ പോണം ഏഴ് രൂപന്റെ വഴിയുണ്ടാവും ആ അല്ല എന്തത്തെ വണ്ടിക്കാണെങ്കിൽ ഓട്ടോയിലാണെങ്കി മുപ്പത് രൂപേന്റെ വഴിയുണ്ട്
ആഹ അല്ല ഇപ്പ ബസിനാണെങ്കിലും പതിമൂന്ന് രൂപ അല്ലേ മിനിമം ചാർജ് ഏഴു രൂപ
ആഹ് അതന്നെ ആഹ് അതന്നെ ആഹ പണ്ട് പണ്ട് ഞാന് പണ്ടത്തെ ഓർത്ത് പറഞ്ഞ സോറി പക്ഷെ ഞങ്ങള അവിടെ ബസ്സൊന്നും ഇല്ല ബസ്സൊന്നല്ല അങ്ങനെ ആണ് അത്രക്കള്ളൂ വഴിന്ന് പറഞ്ഞതാണ്
ആയ്ചരി ആ ആഹ ശരി ഞാനേ അല്ല പണ്ട് പോയത ചിലപ്പോ ബസ്സില്ലേ
ആഹ കൊറ പണ്ട് പോയതാ പിന്നെ കല്യാണ വൈർവിനെ ഫുള്ളും ബൈക്ക് ബൈക്ക് ആ ആഹ് ഉ ആ ഇ്യ മയിക്കോലല്ലേ അന്ന് ആഹ അതന്നെ ഇപ്പൊ കൊറച്ച് ടൈമ ഒ ഒരു നാല്പത് അ അൻപത് രൂപന്റെ വൈക്കൊക്കെ അന്ന് ഏ് രൂപ കൊടുത്താ മതിയാലോ
അതെ എങ്ങനെ അതൊക്കൊരു കാലം
ആ അതൊക്കെ ഒരു കാലം അങ്ങനെ ഓരോരോ കാലങ്ങൾ ഘട്ടങ്ങളും ഇങ്ങന കഴിഞ്ഞ
ഉം ചിലതൊക്കെ നല്ലോണം മിസ് ചെയ്യും എന്താലേ ഇങ്ങനെ പോണ് അയ്യോ ലോകത്തിലെ ഒര അത്ഭുതങ്ങള് പറഞ്ഞില്ലേ അങ്ങനെ പിന്നെന്താ ബുക്കൊക്കെ വായിക്കാറുണ്ടോ എടാ ന്ന് വിളിക്കാട്ടോ
ആ മിസ് ചെയ്യും പണ്ടത്ം തിരിച്ചു വന്നിുന്ന ആഹ ഓക്കെ പെട്ടെന്ന് ആ